ഹലോ ഹലോ ആഹ് കേക്ക്ണ്ട് അസ്സലാമു അലൈകും
വ അലൈകുമുസ്സലാം എന്താണ് വിശേഷം
നല്ല വിശേഷം എന്താ ഇങ്ങളെയൊക്കെ വിശേഷം
ഒക്കെ നല്ലെ
ഉം
ഉം എന്താണ് ഫുഡ് ഞാനൊന്നും കഴിച്ചില്ല. മക്കളൊക്കെ കഴിച്ചു ഹസ്ബന്റ് വന്നില്ല അപ്പം ഇന്നെന്തോ മരിപ്പുണ്ടന്ന് പറഞാണ്ട് പോയതേന്നു വന്നില്ല
ആഹ് എന്താ ഫുഡ്
ഫുഡ് സാധാ ചോറാണ് പിന്നെ പച്ചക്കറി കറി ബത്തൽ പൊരിച്ചേ
ഉം ആഹ് എപ്പോ ആഹ് കു ഡ് കഴിച്ച
ആ നേരത്തെ കെയ്ക്കോ
ആഹ് നേരത്തെ കയിക്കും. ഇന്ന് മോള് നേരത്തെ ഉറങ്ങി അപ്പൊ മോളൊപ്പം കയിച്ച്
അയ് ശരി
ഉം ഓള് ഓള് ഓൾക്ക് ഫുഡ് എടുക്കുമ്പോ ഓൾക്കും ഫുഡ് തിർ കഴിക്കും
ആഹ് പിന്നെ രണ്ടുണ്ട് ഒറ്റടിക്കങ്ങട്ട് കൈഞ്ഞോളും. മറ്റേ പിന്നെ അയ്ച്ച് പിന്നെ നമ്മളൊന്ന് ഇരിക്ക ഐനൊക്കെ സമയം വെർതെ കളയണ്ടല്ലോലെ.
ആഹ് എത്ര മക്കളാ ങ്ങക്ക് ആഹ് ഒര് മോളാ ഓള് ഉച്ചക്ക് ഒർങ്ങാത്തപ്പോ വേഗം ഒർങ്ങും.
രാത്രി നേരത്തെ ഒർങ്ങിലേ ഇൻക്ക് നാലാള് മ് മ് അയ്ശ്ശേരി ഓ ഒക്കെ ഉസ്കൂളിൽ പോണോലന്നെ
ഒന്നിലേം അഞ്ചില് ഒന്ന്ല്, അന്ജ്ല്, എട്ട്ല്, പത്ത്ല്. ഐല് ഒര് മോന് ഇവിടെ ല്യ എട്ടാം ക്ലാസ്സ് പഠിക്ക്ണോം. ഓം പിന്നെ ന് ന്ന് ന് ന്ന് പഠിക്കണ സ്ഥാപനത്തിലാണ്.
മ മ മദ്രസ അങ്ങനായ്ട്ടാ
ആഹ് ആഹ് രണ്ടും കൂടിണ്ട് പിന്നെ ഭൗതികം മതപഠനം രണ്ടുമ്പാടൈറ്റ്.
ആഹ് ആഹ്
കൊണ്ടാക്ക്യാ പിന്നെ മ് പാ സ്കൂള് ബി എ വരെ അവടെണ്ടാവും. പിന്നെ ഓലെ കോളേജിന്റെ ബിര്ദ്ധ്ഓണ്ടാവും
ആഹ് അപ്പ എങ്ങനെ ആയ്ചേലോ മസത്തിലോ എങ്ങനെ വെര്ല്.
മാസ്ത്തില് മാസ്ത്തിലാ വെരാ ഐന്റെട്ക്ക് പെർന്നാള്ക്ക് വന്നീര്ന്നു. അങ്ങനെക്കെ വെരും. അങ്ങനെക്കെണ്ടെങ്കില് മാസ കാണാനും മുന്നേ വെരും അങ്ങനെന്തെങ്കിലും പരിപാടി ണ്ടെങ്കില് പെര്ന്നാള് കാര്യങ്ങള് അങ്ങനെക്കെ അല്ലെങ്കിലൊര് മാസയ്ട്ട് കൃത്യായോര് മാസം മൂനീസ്തെ ലീവെണ്ടാവുള്ളു വെള്ളി വന്നാണ്ട്
വെള്ളി എന്നിട്ട് തിങ്കള് പോലെ ആഹ് ഇങ്ങളവ്ടീം ഞങ്ങളെ ഞങ്ങളട് ട്ത്തൊക്കെ ണ്ട്ങ്ങനെ പഠിക്കാം പോണതെ
ആഹ് അല്ലാത്തോല് മൂന്നാളും ഇവടെന്നേണ്.
ഏ അവടെ അട്ത്തൊക്കെന്നേ ഓലെ സ്കൂള്
ആഹ് അട്ത്തന്നേണ്.
മ്
വയ് വയ് വ പിന്നെ വണ്ടിക്കും പോവാ നട്ന്നും പോവാ തൊട്ട് കാണ്നോട്തൊന്നുല്ല. തൊട്ടട്ത്തൊന്നല്ല.
ആഹ്
വണ്ടിക്കായിര്ന്നു പോവല് ഇപ്പം വെയ് അഞ്ചാം ക്ലാസ്സിലൊക്കെ എത്ത്യേപ്പോ നട്ക്കലൊട്ങ്ങീണ്. വല്ല്യേ കുട്ടി ആയിലെ
ആഹ് ആഹ്
മ് രണ്ടാളെ വണ്ടി പൈസെക്കെ ആകുമ്പളേ മാസം ഒരു സംഖ്യണ്ടാവും വണ്ടിക്ക്
ആഹ് ആഹ് സ്കൂളാ ഗവർമെന്റ് സ്കൂളാ
ആഹ് ഗവണ്മെന്റ് സ്കൂളാ മോള് പിന്നെ പ്ലസ് ആഹ് അല്ലെങ്കി സ്കൂൾന് വാണം.
ആഹ് ആഹ്
ങ്ങളെ മക്കളൊന്നും മോള് പോവാനായിലെ ചെർടത്
ആഹ് ഓള് എൽ കെ ജില് പോണ് ണ്ട് ഇപ്പ ചേർത്തിതാ
പ്പ ചേർത്ത്യേതാ ഉമ്മിയാണ് കരച്ചിലൊക്കെണ്ടോ
ഇണ്ട് കര്ച്ചില്ണ്ടായിര്ന്നു അംഗലവാടിക്ക് തീരേ പോയിലേയ്നി മടി ഭയങ്കര മട്യേയ്നി
ഞമ്മള് അംഗൽവാടില് പറഞ്ഞയ്ക്കണം ന്നാ പിന്നെ നഴ്സറിൽ പോകുമ്പോ ആ ശീലകേട്ണ്ടാവൂല അങ്കവാ തന്നെന്നണ്ട് ശേലാവും.
ആഹ് ഇവിടെ അംഗലവാടി പോകുമ്പോ ഞാൻ പിന്നെ ഇന്റെ വീട്ടക്ക് നിക്കാൻ പോകുമ്പോ പിന്നെ മട ആകോ പിന്നെ അയിന്റെ ഇടേല് ഞാന് ക്ലാസ്ണ്ടായി പഠിക്കാൻ പോയണ്ടായി.. അപ്പൊ ഓളെ ഓള ഭാഗത്ത്ക്ക് വല്ലാതെ നോക്കാനൊരു ടൈം കിട്ടില്ലേനി.
ആയ് ശരി ഉ പിന്നെ അംഗൽവാടിയാകുമ്പോം പിന്നെ നമ്മള അത്ര കാര്യയാക്കൂല നഴ്സറീലൊന്ന് ആക്കിയാ അങ്ങനെ ലീവ് ആക്കൂ ലല്ലോ..
ആഹ ആഹ അപ്പൊ അങ്ങനെ അടക്ക് അങ്ങനെ മടിയായപ്പോ സ്കൂള് മടിയ ആവും വിചാരിച്ച ഇ ഫസ്റ്റ് ദിവസ ഉള്ളനി.. പിന്നെ ഇഷ്ടായി.
ആ പിന്നൊണ് ശരിയാവും ഇനിയിപ്പോ കരച്ചില ആയാലും രണ്ട മൂന്ന് ദിവസം ഉണ്ടാവുള്ളൂ. പിന്നെയണ്ട് കുട്ടികൾ വിശാറാവും ഓൽക്കോ കുറെ കൂട്ടുകാരങ്ങൊക്കെ കിട്ടുമ്പോള്ളേ. ടീച്ചർമാരോ അതിനനുസരിച്ചുള്ള ടീച്ചർമാരൊ
ഓളെന്നെ ഉള്ളൂ കുട്ടി ഞങ്ങ ഒറ്റക്കായിട്ട് ഉ അപ്പൊ പുറത്ത കുട്ടികളെ കിട്ടിയ ഒന്ന് പരിചയാണവരെ ഒന്നും പരചയായി കഴിഞ്ഞാ പിന്നെ ഫ്രണ്ട്സ ആയിട്ട് കളിക്കും ഉം. കാണുമ്പോ ഒരു ഒ ഇതാണ് വേറെ പുറത്തുന്ന് ആൾക്കാര് വരുമ്പോ കാണുമ്പോളെ ആള ഇല്ലാത്ത സ്ഥലത്തുന്ന് വ വരുന്നാൽ മതി പിന്നെ കൊറച്ച നേം ക ആ കൊറച്ച നേരം കഴിയുമ്പോളാണ്
പരിചയായി വരാഅല്ലേ ഓളക്ക് വീട്ടിൽ ആരുംല്ലാഞ്ഞിട്ട്
അല്ല ആല്ല ഇപ്പൊട്ട ഇപ്പൊ കുറച്ച് ദിവസം പോയി കഴിഞ്ഞ് വരുമ്പോത് ഇന് ഞായറാഴ്ചയും ശനാ സ്കൂളിലേ സ്കൂളിൽ വക്കും ഇപ്പൊ ഇന്ന് ഇന്ന് വൈകുന്നേരം കൊറേ ചോദിച്ചല് ഉം.. ആഹ കുട്ടികളെ കണ്ടപ്പോളേ ഉം
ആഹ ആഹ ആഹ ഈ എടാ പഠിക്കാൻ പോയിന് എന്തിനാ പഠിച്ച
ഞാനേ ടി ടി സി മോഡി ടിടി സി അതിന് പഠി ഓൺലൈൻ അല്ലെ ഓഫ പലെനിനീ
അയ് ശരി
ഉ അപ്പൊ ഉ ഓളപ്പാഗ ഇല്ല ഞാൻപ്പൊ എക്സാം കഴിഞ്ഞട്ടുള്ളു കഴിഞ്ഞ മാസം എക്സാം കഴിഞ്ഞിട്ടുള്ളു.
അയ് ശരി മറ്റേ പ്ലസ് ടു കഴിഞ്ഞതല്ല ഡിഗ്രി കഴിഞ്ഞതാ
അല്ല ഞാൻ പ്ലസ്റ്റു കഴിഞ്ഞിട്ട് കയറിയതാ പ്ലസ്-
ഫ്രസ്റ്റ് കഴിഞ്ഞാല് പിന്നെ മോണ്ടിസോർ എടുത്തതാല്ലേ
അല്ല പ്ലസ് ടു കഴ പ്ലസ് ടു കഴിഞ്ഞ് കല്യാണം കഴ കമ്പ്യൂട്ടറിന് പോയി ഡി സി എ പോസ് ചെയ്ത്ഴ പിന്നെ പിന്നെ ആ ഡി. സി. എ ത്തി അത് കഴിഞ്ഞാല് ഉ ഇപ്പൊ നേരം എടുത്തിട്ടുള്ളൂേ അത് എടുത്ത് പിന്നെ ഒന്ന് കമ്പ്യൂ അ ഇതിന് പോയീനി പനിക്ക് പിന്നെ മോളുണ്ടായി ഇും പോയില്ല.
പിന്നെ പിന്നെ ടി ടി സി എടുക്ക് മോണ്ടശോറി
ആ മണ്ടേശരില്ല അത് ഞാൻ വീട്ടിൽന്ന് എന്തെങ്കിലും ട്യൂഷന ഒക്കെ എടുത്ത് എങ്ങനെ എടുക്കാട്ട എടുത്തതെയ്ന് പുറത്ത് പോവാതെ പണി എടുക്കല്ലോ. ീ അങ്ങനെ എത്ത വന്നതന്
അത് ശരി ആഹ ഞാനും വിചാരിച്ച കമ്പ്യൂട്ടർൊക്കെ പഠിച്ചു കഴിഞ്ഞ പിന്നെ.
ആ കമ്പ്യൂട്ടർ ആവുമ്പോ നമുക്ക് ആ പുറത്ത് പൊറ പുറത്തത്ത് പോകുമ്പോ പുറത്ത് പോ പിന്നെ മോളക്കെലൊക്കെ ഉണ്ടാവുമ്പോ നമ്മള് കല്യാണം ആഴട്ടു പോകുമ്പോള്.. കയ്യൂല രാവിലെ മുതൽ വൈകുന്നേരം വരെ നിക്കേണ്ടി വരും. ഉം അങ്ങനെ പിന്നെ എന്തെങ്കിലും ഒരു പണി നമ്മളേക്ക് എന്തെങ്കിലും പണി ഇണ്ടായാ ശരിയാ നല്ലതാണല്ലോ വിചാരിച്ചിട്ടേ
അങ്ങനൊക്കെ പഠിച്ചതാലെ ന്നിട്ട് ഇപ്പൊ ട്യൂഷനൊക്കെ എടുക്കാനുള്ള ഇതുണ്ടോ എടുക്കന്ന് ആഗ്രഹിക്കണ്ടോ?
ആ ഇട്ക് ആ ഇട്ക് ഒന്ന് രണ്ട് കുട്ടി ഒരു കുട്ടീനെ എടുക്കണ് ഒരു കുട്ടീന്റെ കഴിഞ്ഞ് പ്പോ.
രാത്രിയാണ് ഉം സ്കൂളി രണ്ടു മാസം ആയപ്പോ കുട്ടിക്ക് ഒയ് വ ഒയ്‌വ് ഉണ്ടാവൂലെനോ മെയ് ഏപ്രിലക്കെ ആവുമ്പോ അയ് അയ് ആ അയ്‌ന് ആഹ് വല്ലാതെന്നും ഉണ്ടാവില്ല എന്ന നമ്മക്ക് ആവശ്യത്തിന് എന്തെങ്കിലുമൊക്കെ ചെയ
കിട്ടൂലെ ചില്ലറ കാര്യത്തിന്
ആ എല്ലരക്ക ആ ഉം പിന്നെ നിങ്ങ എന്തെങ്കിലും ചെയ് ചെയ്യണ്ടോ?
ഉംഉ ഞാനൊന്നും എനിക്ക് ചെറിയൊരു മെഷീൻ ഉണ്ട് അപ്പൊ ങ്ങനെ പെരുന്നാളും കാര്യങ്ങളൊക്കെ ഉണ്ടാകുമ്പോ അ കൊണ്ടുവൊക്കെ ഉം ചെറിയ രീതിൽ വല്ലാ അത് നടക്കൂലെ ഇ മേക്സി സികൾ അങ്ങനത്തെക്കെ എടുക്കൊള്ളൂ. അന അല്ലറചില്ലറ എന്തെലൊക്കെ
ആ
ഉം ഇങ്ങനെ അടിക്കുള്ളു. നിസ്കാര കുപ്പായ അങ്ങനത്തെക്കെ അടിക്കും.
ആആ എന്നാലും നമ്മക്ക് നമ്മളുടെ അടുത്ത കിട്ടിയാലെന്നെയ
ആഹ് പക്ഷേ ആഹ് പുറത്ത് കൊടുക്കണ്ട അങ്ങനെ. അഹ് ച്ചാൽ അങ്ങനെ ചെറി ചെറുതാ വല്ലാതെ ഒന്നും കിട്ടൂല. ചെറിയ രീതിയിലൊക്കെ വാങ്ങുള്ളു ഞാൻ. വല്ലാതെന്നും ഇന്നോട് ഇക്ക് മടിയാണ്. മെഷീൻമെ ഇരിക്കാന് മെഷീൻമെ ഇരിക്കാൻ തന്നെ മടിയാണ്. ആ മക്കളൊക്കെ വാ രാത്രിയായ മക്കളെ പഠിപ്പിക്കും വേണോ. നമ്മള് ഒപ്പം ഇരിക്കാന് ഓല് ഒന്നും ചെയ്യൂലല്ലോ. ഞാനൊന്ന് ഓലെ അവിടെ ഇര്ത്തി ഞാൻ അടുക്കളേക്ക് പോന്നുണ്ടെങ്കിൽ ഓല് അവിടെ ഉറങ്ങിണ്ടാവും ഓല് കൂടെ ഇരിക്കണം ചെറിയ മക്കളാവുമ്പോ. ഉം പി പിന്നെ മോളെ ആ അപ്പൊക്കെ പിന്നേം കിട്ടും ഉം പിന്നെ എനിക്ക് മടിയാണ് കൊറെ എനിക്ക് മടിണ്ട്. മടി പ്രശ്നണ്ട്. മ്മാക്ക് ന്റെ മ്മന്നെ ക്കര കുപ്പായം അടിച്ചന് ശീലന്ന് ഒന്ന് എന്നോ അടിച്ചു കൊടുത്തു ഒന്നിന്റെ ശീല ഇപ്പോളും അവിടെണ്ട്. പക്ഷെ പൊറത്തന്ന് ആരെങ്കിലും ആണെങ്കില്
വെ
പൊറത്ത്ന്ന് ആരെങ്കിലാണെങ്കി പിന്നീം അടിച്ചു കൊടുക്കൂട്ടോ. ഓല് വേണന്ന് പറയുമ്പോ. അത് പിന്നെ അടിക്കണല്ലോന്ന് കരുതി അടിക്കും ഉം. അങ്ങത്തർക്കും മടിയാണ് ആ കാര്യത്തി ഉം ഭയങ്കര മടിയല്ലേ അല്ലെങ്കിനെ പൊറത്ത്
ഉ ഞാനും പോയിനീ ടൈലറിങ്ങിന്. ഉം ടൈലറിങ്ങിന് പോയി അറിയ ഞാൻ അപ്പൊ ടൈലറിങ് ന്റെത്തി ന്റെ ത് വെ ഉം ഉം ഇപ്പൊ ഇനി കുറെ യു
ഞാനേ ആ ആഹ് അങ്ങനെയൊക്കെ ഇണ്ടല്ലോ ആ എനിക്ക് ആ എനിക്ക് തയ്ക്കാൻ മാ ത്രല്ല അങ്ങനെ കീറിയത് അടിച്ചാൻ വേണ്ടി വാങ്ങിയതാണ്. വീട് കൂടിരുന്നപ്പോ മെഷീന് അങ്ങനെയാണ് കാര്യായിട്ട് വാങ്ങി പിന്നെ ഞാനാ ഇതില് ജെ എസ് എസിന്റെ ഇതിൽ ടൈലറിങ് ഫ്രീ ആയിട്ട് പഠിപ്പിക്കാറുണ്ടല്ലോ.
ആ ആ
അങ്ങനെ അങ്ങനെ കൊറച്ച് പഠിച്ചിരുന്നു ആ നാലു മാസം
ഏ
ഉം ഇപ്പ ഇങ്ങനെ നമ്മൾക്ക് വേണന്നുണ്ടെങ്കിൽ ഏ
ഇങ്ങള് തയ്ക്കോ ങ്ങട്ട് ടൈലറിങ്ങ് പഠിച്ചാൻ
ഞാൻ അങ്ങനെ തയ്ക്കൂല പുറത്തക്കൊന്നും കൊടുക്കൂല ഞാൻ ഇന്റെ വീട്ട്ക്കും ഇന്റെ കു കുട്ടി അങ്ങനെയൊക്കെ ചെറുതായിട്ട് ഒള്ളു പോയി ആ ആ
പോയി പഠിച്ചതേനു
പോയി ആ പോയിത് പോയിനി അത് ഇങ്ങനെ ഇങ്ങനെ കല്യാണം കയ്യിണെന്റെ മുന്നേ പോയതേനി നമ്മള് സ്കൂൾ വെക്കേഷൻല് ഒക്കെ ഉണ്ടാകുമ്പോ ചെറുപ്പത്തിൽ പോയതാ അന്ന് വല്ല്യ കാര്യയാക്കി ഇട് ആ അന്ന് ഒരു കാര്യാക്കി ഇട്ത്തില്ലേനി
ആ പറയാണ്ടോ ഇന്റെ ഉം അന്ന് നമ്മക്ക് ഒരു എന്താപ്പൊ ടൈലറിങ് ഒക്കെ പഠിച്ചാൻ പോവാ എന്തോ പോലെ തോന്നല് താന്ന മാതിരി അങ്ങനെ ആരെങ്കിലും അങ്ങനൊക്കൊ ഒരു ആ ഒരു മടിയെയ്നി കഷ്ടപ്പെട്ടായില്ല ഞാൻ സത്യായിട്ടും ഞാനൊക്കെ അങ്ങനെ വിചാരിച്ചീര്ന്ന ആളെയനു എന്റെ അനിയത്തി ഒക്കെ ഇപ്പോളും പറയും അന്ന് ഉം ഇമ്മ പറഞ്ഞീനി പഠിച്ചാൻ പൊയ്ക്കോന്ന്
ആ അങ്ങനെ അന്നേന് ഞാനും പോയിനി ഇമ്മാന്റെത് ഒക്കെ കേട്ടിട്ട്
ആ
ഇപ്പ ഇപ്പൊ പിന്നെ യൂട്യൂബിലൊക്കെ നോക്കിയാട്ട് ഇങ്ങന ഒപ്പിച്ച് എങ്ങനെങ്കിലുംഇണ്ടാകാ ണ്ടാക്കും
എന്താ അപ്പൊ അയിനൊക്കെ ള്ള ഇത്ണ്ട് നമ്മക്ക് ആവശ്യംണ്ടെങ്കിൽ ഇപ്പൊ അയ്ലും പോവൊന്നും വാണ്ട യൂട്യൂബിൽ തന്നെ നോക്കി പഠിച്ചാണ്ട് നമുക്ക് വലിയ ടൈലൊറൊക്കെ ആവാം പിന്നെ ആദ്യം ടൈലറിങ്ങിന് നമുക്കൊര് ഇതു വാണം ഇന്ക്ക് തീരേ അയ്മക്കൊരു ഇൻട്രസ്റ്റ് ഇല്ല പിന്നെ മക്കള്ത് കീറിയെത് അട്ചണെങ്കി മിഷീം വാണയ്‌നും
ആ
അങ്ങനെയണ്ട് എങ്ങനെആയാലും നമക്ക് ആ യൂണിഫോമാ ആക മോളല്ലേള്ളൂ. ആൺകുട്ട്യാളത് അടിച്ചൂല. അത് ഇന്ക്ക് അത് പിന്നെ ഇന്ക്ക് അറിയില്ല. മോള്ത് പിന്നെ ഉം അത് ഇന്ക്ക് അത്ര കണ്ട്ന്ന് ബട്ട്‌ അന്നും ഇല്ലേന്നു പഠിച്ചില്ലേന്നു പിന്നെ ഓലത് കൊറ്ച്ച് റിസ്കും ആണല്ലോ ആൺകുട്ടികള്ത്. ആ കോളറ് പിന്നെ പാന്റിന്റെ ആ
ആ ആ അ ആ
ആ ആ ആണ്
വേറെ എന്താ?
അതൊക്കെ അങ്ങനെയൊക്കാണ്. മടിച്ചൂന്ന് പറയാ. മടി ഇണ്ട്. മടി മാറണ വരേയ
ഉം ആ ഇന്നാ ശരി ടൈം ആയി ഇന്നാ അയിക്കോട്ടെ ഉം അസ്സലാം അലൈക്കും
വ അലൈകും ഉസ്സലാമു